ഹലോ, കേൾക്കണില്ലേ?
കേക്ക്ണ്ട്. ഇപ്പൊ കേക്ക്ണ്ട്.
ഹാ അയ്ശെരി. പിന്ത ഭക്ഷണൊക്കെ കഴിച്ചോ?
ച്ചപ്പോ അനീത്തി സ്കൂളിട്ട് വന്ന്, ഓളെം കൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ.
ഏ അത് ശരി എന്താ കഴിച്ചേ?
ചോറാന് ഇപ്പോ തിങ്കളാഴ്ച ആയോണ്ട് ഇന്ന്പ്പോ വല്ലാതെ എ കറിപ്പന്തേനും, താളിച്ചേ. മുരിങ്ങ താളിച്ചേ മീന് ഇന്ന്ണ്ടാക്കിട്ടില്ല ഇന്ന് അച്ചാറൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത്ക്ക മ്മച്ചി ഇവടല്ല.
അ ഹോ, പിന്ന അമ്മള് അടുക്കളേ കേറൂലല്ലോലേ.
അതെ ഇവിടെ അവിടെയാവ്മ്പം പിന്നെ ഒക്ക അറിയണ്ടീനു ഇവിടെയാവുമ്പോ പിന്നൊന്നും
ആ ഇവിടെ ആവുമ്പോ ഒന്നും അറിയില്ലല്ലോ. അമ്മള് ഇണ്ടാക്കിയാ ശരിയാവൂല്ല, ന്റെ മ്മച്ചി ഞാനാണ്ന്നിണ്ടേ ഇവിടെ ഇണ്ടാക്കില് ഒന്നും റെഡിയാവൂല ഇന്റെ വീട്ടില്ണ്ടാക്കിയാ, ന്നിട്ട് മ്മന്നെ കളിയാക്കും ചെയ്യും അനക്ക് അന്റെോട് ഖുറാനല്ലേ ഓതാൻ അറിയുള്ളൂ പറഞ്ഞാണ്ട്, ശെ എന്താന്ന് ഇൻക്കൂ അറീല്ല ന്നിട്ട് ഓല് ആരു ഓള് എല്ലം ഇണ്ടാക്കുന്ന് പറഞ്ഞാലാരും വിശ്വസിച്ചൂല, ഇവിടെ എന്തെങ്കിലു ആവൂ ഒന്നല്ലെങ്കീ കരിഞ്ഞു പോവാ ല്ലെങ്കി മൊളക് കൂടാ ഉപ്പ് കൂടാ അല്ലെങ്കി രസം ഇല്ലാണ്ടിരിക്ക അങ്ങനെ എന്തേങ്കിലൊക്കെണ്ടാവും, ഓലെ പറന്നിട്ടും കാര്യല്ല്യ
അതാണ് അങ്ങനെയാണല്ലോ അത് പണ്ട് തൊ
ആ പിന്നെ ട്രിപ്പൊക്കെ പോക്ക്ണ്ടാ ങ്ങള്?
ട്രിപ്പ്.. ഇപ്പൊ ഞാൻ പ്രഗ്നന്റാണ് അപ്പ പിന്നെ ചെർതായിട്ട് ന്ന് നിർത്തിച്ചിക്കാ
ഏ, അതിന് മുന്നേ പോയിന്നോ ആതിക്കെ
ആ എടക്കെടക്ക് ഞാന് ഇൻക്ക് ബീച്ചാണ് കൂടുതലിഷ്ടം പിന്നെ വയനാട് പോകും പിന്നെ ഓലെ ഫ്രണ്ട്സിൻന്റെക്കൊപ്പം അങ്ങ ഫ്രണ്ട്സും ഓലെ പെണ്ണ്ങ്ങളാരൊക്കെ ഇണ്ടാവും, അങ്ങനെ റിസോർട്ടൊക്കെ എടുത്ത് അങ്ങനെ കൊറച്ചീസം രണ്ടീസൊക്കെ നിക്കു അതെ ഞങ്ങക്ക് കൂടുതലിഷ്ടോ പിന്നെ ബീച്ച്ക്കാണ് ഇൻക്ക് തല് ഇഷ്ടം ബീച്ച്നല് രാത്രി നെെറ്റങ്ങനെ പോവും.
ആ, നൈറ്റ് ബീച്ച്പ്പോ അടിപൊള്യാണ്. ല്ലെ, ഫുള്ള് സെറ്റപ്പാണല്ലോ ആ
എല്ലരെങ്ങനെ നോക്കിക്കാന്
ആ പക്ഷെ എടുത്ത്ക്ക് പോയാ ബീച്ചിന്റെ എടുത്ത്ക്കാൻ പോയാലെ, ആ കടൽക്കങ്ങട് എറങ്ങിയാ പേടിയാവൂലേ ആ ഇര്ട്ടായതോണ്ട് ഇഞ് ഇൻക്ക്റങ്ങിയാ പേടിയാവല.
ഇങ്ങള് കല്യാണം കഴിഞ്ഞിണോ? ഉം മക്കള്ണ്ടോ?
ആഹ ഒരാളുണ്ട്
കൊറേ ആയോ കല്യാണം കഴിഞ്ഞിട്ട്
ഇല്ല കൊറച്ചായിട്ടൊള്ളൂ പിന്നെ വേറെ എന്തൊക്കെയാ ഇല്ല ഇവിടെല്ലനാട്ടിലല്ല ജോലിക്ക് ജോലിയിലാ
ആ മലപ്പുറ പറ്റൂല ന്നാലും മലപ്പുറല്ലേ ന്ന് ചോയ്ച്ച
ആ നമ്മളെ ജില്ല പറയാൻ പറ്റൂല്ല ലെ ഏതാ അവമ്മള് നമ്മള് പറയാൻ പച്ചില്ല
ഉ
ലോ
എങ്ങനെ
വർക്ക് ചെയ്യണ്ടോ ഓൺലൈന ആയിട്ടോ അല്ലെങ്കിൽ എന്തെലും ജോലി
ഏ ഏയ് ഏ ഇല്ല ഇല്ല ഇല്ല നിനക്കെന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
എനിക്ക് ഫ്രൈഡ് റൈസ് ഇപ്പൊ ഈയ ഒരു സമയത്ത ഒന്നുകൂടി ഫ്രൈഡ് റൈസിനോട് പൂതി കൂടിയൊക്കാണ് പ്രേഗ് നൻ്റായോണ്ട് കൂടി
വെക്കനൊക്കെ അറിയോ
അറിയൊന്നുല്ല അയിനൊക്കെ എന്തല കടയിൽ പോണം അല്ലേ ഇവിടന്ന്മ്മ ചിണ്ടാക്കി തരണം
ഇല്ലല്ല പിന്നെ പിന്നെ ഞാൻ പിന്നെ ബോറടിക്കുമ്പോ കൈ ക്രോഷന്റെ വർക്ക്ണ്ടല്ലോ നക്കറിയോ
ആ് അത് ആ അതറിയാം പക്ഷെ ഞാനേ എന്റെ നാത്തുൻന്റെ മോളൊക്കെ കാണാം ആക്രോഷിന്റെ വർ അങ്ങനെ ചെയ്യണ്എനിക്കാണ ചെയ്യൻ കിയില്ല എ എന്റെ മോൻക്ക് ഡ്രസ്സ് ഒക്കെണ്ടാക്കാൻ ഭയങ്കര പൂതിയ
ഞാന് അയി്മലണ് ഇപ്പൊ ഈ ഒരു സമയം ആയത കൊണ്ട് അറിയില്ല ഇൻട്രസ്റ്റ് കൊറച്ച് കൂടുതലായി്മക്കൊക്കെ അല്ല ഉ അപിന്നെ
എങ്ങനെ എടുത്ത വെച്ചോളി ചെറിയ കുപ്പായങ്ങളൊക്കെ ഉണ്ടാവല്ലോ
അ ഇവിടെ ഏഴ മക്കള എൻ്റെവീട്ടില് അപ്പോ ഏ എന്റെ വീട്ടിൽ ഏഴ് മക്കളാ
ആണോ
അപ്പൊ ഓലി എന്താപ്പോ ഞാൻ അങ്ങനെ ഉണ്ടാക്കണ്പൊ എന്തെേലും മാണം പറിമ്പോ വല്ല ബോളോ പൂക്കളോ ഓ വ ല്ലാവള്ളിയോ എന്തലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ന്നാണ് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയത് ഉണ്ടാക്കാൻ പഠിച്ചത്
അ ശെരി പ റീത്ത് വലുതായിട്ട് ഇണ്ടാക്കും അതോ ചെറുതായ്
ചെറുത വലുതായിട്ട് ഉണ്ടാക്കോെച്ചാല് ഒരു തൊപ്പി ഇപ്പടുത്ത ഉണ്ടാക്കി ഈ ബീനിഹാറ്റ് റിഞ്ഞ അങ്ങനത്തെ ഇ ഹൈറ്റ് ഉണ്ടല്ലോ അന്ന്
എങ്ങനെ
ആ ഇൻക്കറീല്ല അതിനെ കുറിച്ച്
എങ്ങനെ ഈ നമ്മള് ക്കിടാൻ പറ്റുന്ന അങ്ങൻതൊക്കൊരു തൊപ്പിക്കെണ്ടല്ലോ അങ്ങനത്തൊക്കെണ്ടാക്ക്യോക്കി പിന്നെ എന്താപ്പൊ ഒരു പേഴ് തു ഉണ്ടാക്കി അങ്ങനെ ചെറ ചെറ്ത് പ്പൊ ങ്ങനെ ഡ്രസ്സൊക്ക്ങ്ങനെ തൊടങ്ണൊള്ളു പിറ്റേന്ന് പിന്നെ പ്ര ന്റ് ആയോണ്ട് പിന്നെ ബുക്ക് വായിച്ച് തീർക്കും അങ്ങനൊക്കെ ങ്ങനെ ടമയം പോകും
നമുക്ക് വായനാശീലം ഇണ്ട്
ഏ ആ വായനശീലണ്ട് അത് പിന്നെ ഏതാ അപ്പന്നെ ചെൽപ്പോ ഒർക്ക് വരാതെ ണ്ടാവുമ്പോ പോയിക്കാണ്ട് ബുക്ക് ട്ത്ത് വായിച്ചും പിന്നൊര് പത്തിൻറ്റ് ഒര് പയിനഞ്ചി ൻറ്റ് വായിച്ചുമ്പോഴത്ത്ന് ഒർക്കെരും
അഹും ഞാൻ ആദ്യായിറ്റ് ക്കാ ഒരാളെ അങ്ങനെ വായിക്ക പറണേ ഇൻ കൊക്കെആദ്യം നല്ലോണം ഇഷ്ടേ നി വായിക്കാന് ഇപ്പൊ ഫോണങ്ങട്ട് കിട്ടി പ്പോ ഫോണിലിരുന്നാട്ടാ വായി ക്കെ പുസ്തംകന്നും ഇട്ക്കലന്നെല്ല പ്രതിലിപിയിൽ അങ്ങട്ട് കേറികാണ്ട് വായിക്കും അതാണ് അതാണ് വന്നീല്ലഫുള്ള് സ്റ്റോറിം
അതെ അ ഹ് ഞങ്ങള് മൂന്നാ ആൾക്കാര ങ്ങനെ ഷെയറ്ട്ട് ട്ക്കലാ എന്റെ താത്തിം ഞാനും ന്റെ വല്യനിയത്തിം
ആ പിന്നെ റീഡിങ് ചാലഞ്ച് ഒക്കെ ഇണ്ടല്ലോ
ആ അത് പൈസ ഇല്ലാത്തൊല് അങ്ങനെ ട്ടാ പക്ഷെ അഹ് ഡെയ്ലി ഒര് പാർട്ടേ വായിച്ചാൻ പറ്റും അഹ് ഒര്‌ രസം
അങ്ങനെന്നും വായിക്കണ്ട നിങ്ങള് ഫസ്റ്റ് ആ എന്താ ഇത് തുടങ്ങ്ണെന്റെ മുന്നേ ഒരു നോവല് നിങ്ങൾ വായിച്ച് തുടങ്ങാണ് ന്ന്ണ്ടെങ്കില് വേറൊരു നോവല് ഇട്ത്ത്ക്കാണ്ട് ഫുള്ള് ജസ്റ്റ് ഒന്ന് മറിച്ച്ങ്ങനെ പോയി കാ ണ്ട് പിന്നെ പിറ്റേ ദിവസ പ്പം ഇങ്ങള് മറ്റേ നോവല് വായിക്കൂലേ ഇങ്ങള് സാദാ വായിക്കുന്ന നോവല് ആ അതന്നെ പിന്നിം വായിക്ക ആ വായിച്ച് വരുമ്പോത്ത്ന് ഇവിടെ രണ്ട്മൂന്നെണ്ണം റീഡിങ് ചാലഞ്ച് ഇങ്ങനെ ഫുൾ ആയിണ്ടാവും അപ്പൊ ഓരോന്ന് ഇങ്ങനെ അൺലോക്ക് ആവും ആ വായിച്ചാ വാ സംങ്ങനെ ആവുമ്പോ ഏയിസെക്കെ ട്ടാല് ഏഴീ സൊക്കെ ആവുമ്പോ ഏഴ്എട്ട് ദിവസ ആവുമ്പോത്തിനൊക്കെ നമ്മൾ ത് ആ മറ്റേ നമുക്ക് ഇഷ്ടപ്പെട്ട നോവല് വായിച്ചെള്ളൂ അപ്പം മറ്റേ മറിച്ച് പോണ നോവല് വായിച്ച് കയ്യുമ്പോ ചിലപ്പോ പതിനാല് പതിനഞ്ചൊ ക്കെ ആവുമ്പോെ ത്തിന് പിന്നെ ഞമ്മക്ക് അഞ്ച് പോയിന്റ് ക അപ്പൊത്തിന് ഈ അഞ്ചു കോ ഉയോഗിച്ചാണ്ട് ഇത് ങ്ങനെ ലോക്ക് തുറന്നച്ചാ മതി ഞാനങ്ങനെ ചെയ്യല് വെറുതെ പൈസ കൊടുക്കാനാവുലാ വിചാരിച്ചിട്ട്
അഞ്ച് കോയിന് അയിന് പൈസ കൊടുക്കണന്ന് പറഞ്ഞ് ഇന്നോട് ഇന്റെ താത്ത
ഇല്ല റീഡി ചലഞ്ച്ന് പൈസ കൊട്ക്കണ്ടാ റീഡിംഗ് ചലഞ്ചില് ഒര് എന്താ ഏഴൂസം ആയാല് പത്ത് കേയൻസ് ഇരുത്തൊന്ന് സം ആയാലായി ഞ്ച് കോയിൻസ് അങ്ങനെക്കെല്ലേ കിട്ടാ അതിന് പൈസ ഒനും കൊടുക്കണ്ട
ഇന്ന് അട്ത്തെ ഞാനെന്ന് നോക്കട്ടെ ഞങ്ങള് ഓഫർ ണ്ടെങ്കില് ഈ തൊണ്ണൂറ്റി ഒമ്പർ പ്യ അങ്ങനെ ഓഫർ ഇണ്ടാവൽണ്ട് അപ്പൊ താത്ത പോയി കണ്ട് എന്താ അടക്കും
അത് ശരി ന്നട്ട് ഫുള് ഇരുന്ന് ങ്ങട്ട് വായിക്കും
ആ പിന്നെ അല്ലാത്ത ഈ നൂറ്റി അയ്മ്പ് അങ്ങനൊക്കെ ആവുമ്പോ
ഞങ്ങള് ഷെയറ് ട്ടാണ്ട് അങ്ങനെ വാ എന്താ
എങ്ങനെ ഷെയറിടും ഒരാളെ ഫോണ്ക്ക് ഒരാളെ ഫോണ്ക്ക് കേറ്റാ ഇന്നട്ട് ആ ഫോണ്ന്ന് തന്നെ എല്ലാരും വായിക്കാ
ആ അങ്ങട്ടെ ന്നെ
ഏ അങ്ങനെ ആവുമ്പോ ഒര് ത്ണ്ടാവൂലല്ലോ നമുക്ക് ഫോൺ യൂസ് ചെയ്യണ്ടിരൂല്ലേ
അങ്ങനെല്ല ഞാന് ഓള ഗൂഗിൾ അക്കൗണ്ട് ഞാൻ ഇന്റെല് തൊർന്നു ആ ആ ഗൂഗിൾ അക്കൗണ്ട് ആണല്ലോ ഇതില് മെയിനായിട്ട് വാണ്ടിയത് ആ ഞാൻ ഡിലീറ്റാക്കൊന്നുല്ല പ്രത്യേകിച്ച് വേറെ പണിയൊന്നുല്ലല്ലോ
ഓഹോഹോ
ഉം അപ്പൊ ഞാന് ഓളെ അക്കൗണ്ട് ഞാൻ ഇന്റെല് ഇട്ത്തു ന്റാത്തന്റെല് അപ്പൊ ഓളങ്ങനെ വായിച്ചയ്യുമ്പോ ഞാനങ്ങനെ വായിച്ച്ട്ക്കും
ഓ അങ്ങന ല്ലേ ചായെ ചായുടിച്ചോ നാല് മണി ചായ
ചായ കുടിക്കണം ല്ല വരാന്ണ്ട് സ്കൂള് ട്ട് ട്ട് അപ്പൊ ഓനും ഏ കടി ഒന്നും ഇണ്ടാ ട്ടൊന്നുല്ല ഇച്ച് വെജ ഞ് ണ്ടാക്കാനൊന്നും ഇവടെ വെന്നാണ്ട് വെല്ല അവിലോ അവിലൊക്ക്ട്ത്ത് തിന്നട്ടെ ബ്രഡ് ബ്രെഡ്ണ്ട് ബ്രെഡ്ണ്ട് ഉം അത് പൊരിച്ചു കൊടുക്കട്ടെടെ ഓള് കൊറേ നേരായി ബ്രെ
ഓക്ക് പൊരിച്ചൊടുക്കാല്ലേ സാൻ വിച്ചാക്കി ണ്ടാക്ക്യാലും ഭയങ്കര ടേസ്റ്റല്ലേ മുട്ടണ്ട്ന്ന് ണ്ടെങ്കി മുട്ട കലക്കി പാർന്ന് പീസും വെച്ച് കൊറച്ച് ചില്ലി ഫ്ലെക്സ്ട്ടാണ്ട്
ആക്കിയാ മതില്ലേ ഉം നോക്കട്ടെ അത് പ്രശ്നാണ്
ആ ന്ന പിന്നെ അയ്മക്ക് നോക്കണ്ട മുട്ട ണ്ട്ന്ന്ണ്ടെങ്കി പാലുണ്ട്ന്ന്ണ്ടെങ്കി കലക്കി പാർന്ന് താ
ആ അത് നോക്കാ
അല്ലാന്നുണ്ടെങ്കില് ഇൻക്കീ ബ്രെഡോണ്ട് എന്താ പറയാ സാൻവിച്ച് ചിക്കൻ സാൻവിച്ച്ണ്ടാക്കൂ ലേ മയനോയ്സ്
ആ ഇൻക്ക് ആ സാൾട്ടൊക്ക്ള്ളെ ഫുഡാണ് ഇപ്പ ഇൻക്കും ഇഷ് ടം സ്വീറ്റൊന്നും പറ്റണില്ല സ്വീറ്റ് തിന്നുമ്പോത്തിന് ൻക്ക്ങ്ങനെ മന്ദപ്പാക തല കറങ്ങ എന്തൊക്കൊക്കോരിരിത് അപ്പൊ പിന്നെ സാൾട്ടി ആയിട്ടെന്തെലും ണ്ടെങ്കി അത് നോ ക്ക്യാണ്ടങ്ങനെ യൂട്യൂബിലൊക്കെ അവ്ട്ന്ന് ണ്ടാക്ക്യോക്കും കെട്ടിച്ചോട്ത്ത്ന്നതൊക്കെണ്ടാക്ക്യോക്കും ഇവിടെത്യാ പിന്നെ അട് ക്കള എന്താന്നറിയില്ല ച്ച് അ മടി പിടിച്ചിരിക്കും അവിടെത്യാലല്ലേ പാട് അങ്ങനെ മടി പിടിച്ച് നിക്കാൻ പറ്റൂലല്ലോ അവടെ പിന്നെ എടക്കെടക്ക് ഇമ്മേം ണ്ടാക്കി തരും ഇൻക്ക് എന്തേലൊക്കെ ജ്യൂസ് ഉം ജ്യൂസ് ഐറ്റംസ് ട്ട് അങ്ങനെ എന്തേലൊക്കെണ്ടെങ്കി പിന്നെ റഞ്ഞാ ഞങ്ങള് ഹോട്ടല്ന്ന് കയ്ക്ക്ണെ അവ്ട്ത്തെ പ്പാക്ക് പറ്റൂല അപ്പ ഇ ഉം അപ്പൊ ആ അപ്പൊ ആ അപ്പൊ പിന്നെ എന്തേലും മാണംമ്പറഞ്ഞാ ഇമ്മ ആ എന്തേലും പുതി പറഞ്ഞാല് ഹസ്ബൻഡ് സാധനങ്ങങ്ങള് വാങ്ങി കൊണ്ടെന്നെരും മ്മത് ഉണ്ടാക്കി തരും അ മ് അപ്പ അങ്ങനെ ഇങ്ങന പോകും അവിടെയും അല്ലാത്ത കിച്ചണക്ക് ഇറങ്ങേണ്ട ആവശ്യല്ല
ഖണല്ലോ
ഞമ്മളെന്നെ ഇറങ്ങിയ ചെലപ്പം ഞാൻ എപ്പഴെലൊക്കെ ന്ന് വന്ന് പയംപൊരി ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻഅറങ്ങും അല്ലാത്തൊക്കെ ഇമ്മന്നെ ഇണ്ടാക്കി തരും ഇൻക്
പ്പോ എന്നായിക്കോട്ടന്ന പിന്നെ വിളിക്കാ നമുക്ക്
ഓക്കേ എന്നാൽ ഇൻഷാ അള്ളാ
അ ന്നാ ശരി